ഹലോ അസ്ലലമലേക്കും
ആഹ് വലൈക്കം സ്ലാം എന്താ കേക്കണില്ലയേ
ആഹ് കേക്കുന്നു
ഫുഡൊക്കെ കഴിച്ച് കിടന്നാ
ഏഹ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ട്ടല്ല ഞാൻ എൻന്റെ പുരലേക്ക് വിരന്ന് വന്നാണ്
നല്ല ഒരു ദിവസയിട്ട് വിരുന്ത് പോയേക്കുവാ
ആഹ് നല്ലൊരു ദിവസത്തിലെ നമുക്ക് ലീവ് കിട്ടു നമ്മള് കുറെ കുട്ടികളുള്ളോണ്ട് എല്ലാരും സ്കൂളൊക്കെ പോണവരല്ലേ
ആഹ്
അന്നേര പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഓ നമക്ക് അവ ഒരു സമയത്ത് നിന്ന ഭക്ഷണം ബിരിയാണാക്ക അപ്പൊ ഇങ്ങനത്തെ കൊറെ ലവൊക്കെ കിട്ടുമ്പോഴാണ് സ്കൂള് മദ്രാസൊക്കെ ലീവ്ണ്ടാവുമ്പോഴാണ് പരേ കൊക്കെ പോകാൻ പറ്റും റ്റുള്ള
ആഹ ആഹ് അത് ശെരിയാണ്
ഉം
എന്താ ചിക്കൻ ബിരിയാണിയാ
ആഹ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി പിന്നെ ദോശയും മീൻകറിയ ഞങ്ങള എല്ലാ പെൺകുട്ടികളും ഉണ്ട് ഉല്ല ഉ ഞങ്ങള് വല്യ കുട്ടികളുംഇല്ലല്ല എല്ലാരും ആ പിന്നെ അവർക്കൊക്കെ ചെറിയ നാത്തൂന്മാർക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ് നമുക്ക് വലിയ വലിയ കുട്ടികളണ് നമുടെ കുട്ടികൾക്ക് സ്കൂൾ ള്ളത് കൊണ്ട് അങ്ങനെഇട്ടെറിഞ്ഞ വരാൻ കഴിയുല്ല
നിങ്ങൾ കൊറെ മക്കൾ ഇണ്ടാവൂലേ
ഓ ഞങ്ങൾ കൊറെ മക്കളുണ്ട് ഉം ആ ഉം
എന്താ കാഴ്ശന് നി റയിച്ചേ
ആഹ ആ ഞായറാഴ്ച രാവിലെ പോകണം ഞായറാഴ്ച വൈകുന്നേരം മോൻക്ക് പടിക്കാൻ പോവാനുണ്ട്
പിന്നെ തിങ്കളഴ്ച രാവിലെട്ട മോലെ ഒും പിടിക്കാണ്
എന്ത്
എന്റെ മൂത്ത മോനും മഹദില് പടിക്കയാണ്
ആഹ നിന്ന് പഠിക്ക
ഉ അങ്ങെ പിന്നെ ഓ ഞായറാഴ്ച വൈകുന്നേം ആകുമ്പോത്തേ പോണം അപ്പേ വിട്ന്നങ്ങ് പോകണം അത് പത്താം ക്ലാസ്ില്
ആഹ പിന്നെ മുയല രായി ട്ടാവൂലേ
ആ അതെ
ആ വലപ്പ മുയലാരാ
അല്ലല്ല കുസബ ഇഞ്ചി നിയറ
ആഹ ആ ഏരിയയിലേന്നെക്കാനല്ലേ
എങ്ങനെ
ആ ഓ പഠിക്കുന്ന കോളേജിന്റെ
മനസ്സിലായില്ല ഞാനല്ല ഞാൻ പുറത്തുന്നത ഞാൻ ഇങ്ങടെ വന്നിട്ടോള്ളൂ
അതെല്ല മോൻ പഠിക്കണ്ട ആ ഏരിയയിലന്നെരീക്കല വീടൊക്ക കൊറ ദൂ കൊറെ ദൂരം ഉണ്ടാവൂലേ
ആഹ ഞാനങ്ങ് എറണാകുളം ജില്ലയിലാണ്
ആഹ ദൂരണല്ലേപിന്നെങ്ങനെ ഇവിടെ എത്തി
മോനെ അവിടെ ചെർത്തക്കണ് എന്നെ കിട്ടിച്ചുണ്ടായത് അടക്കാണ് അപ്പ അടങ്ങനെ ചേർ
ആഹ
ഉം
അനെ ദൂരിത്തന്ന് കല്യാണം കഴിചതവൂല്ലെ കണ്ടതാ എന്താ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴികണ്ടത ചോദിച്ച കല്യാണംക്കെ
അല്ലല്ല ഏ എന്തല ഞമ്മള തേടി വന്നതാ പതിനഞ്ച് വർഷ ശരി പേടി ഒന്നും കൊണ്ടായാ
ഉം ങ്ങനെ ദൂരവുമ്പൊഴേ ഉം ആ അപ്പ പിന്നെ അപ്പ പിന്നെ ലി അപ്പൊ ലീവ് ഉണ്ടാവുമ്പോ അപ്പ അങ്ങനെ വീട്ടിക്ക് മണ്ടിയാവും
ലീവ് ഞാനിപ്പൊ നാലു മാസം വന്നു പോയിട്ട് ഇല്ലല്ല പെരുന്നാക്ക് വന്നിട്ടില്ല പെരുന്ന ഇന്റെ പെങ്ങന്മാരൊക്കെപ്പാടെ ഇന്റട്ത്ക്ക് അങ്ങട്ട് വരലെര്ന്നു വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെരുന്നാള് കഴിഞ്ഞ് മൂന്നാം ദിവസായപ്പത്തിന് സ്കൂളും മദ്രസും ഒക്കെ തൊറന്നിലെ
ആഹ് ആഹ്
നോമ്പിന് വന്നിട്ടില്ല ചെറിയ പെരുന്നാൾക്ക്‌ വന്നു പോയി ഞാൻ
ഏ
ചെറിയ പെരുന്നാൾക്ക് വന്നു പോയി അതന്നെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല
ആഹ് പൊറുതികേടല്ലേക്കാരം
പൊറുതികേടാണ് പക്ഷെ വല്യ കുട്ടികള ഓരോരുത്തർക്കും ഓരോ ടൈമില് സ്കൂളാകുമ്പോ കുട്ടികള് ദേഷ്യ ദേഷ്യം പിടിക്കാണ് സ്കൂള് ലീവാക്കൊക്കെ ചെയ്യുമ്പോ ഞങ്ങക്ക് പിന്നെ കൊറേ എഴുതാണ്ടാകും ന്ന്റഞ്ഞ്
ത് ന് എത്രായി
മൂത്തതിന് പതിനഞ്ച് വയസ്സ് പിന്നുള്ളത് പതിമൂന്ന് വയസ്സ് പിന്നെ പത്ത് പിന്നെള്ളത് ഏഴ് ആറ് ഒന്നര വയസ്സ്
നാലെണ്ണം അഞ്ചെണ്ണോ
ആറണ്ണം ഉം എന്താ കെടക്കാനൊക്കെ ആയോ
ഇല്ല ഇല്ല എല്ലാരും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്ക
ഉം എന്ത മയ ഇണ്ടായിനോ
മഴ ഇന്നൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ചെർത് ചെറുതായിട്ടൊന്ന് പെയ്തു പോയി അതന്നെ
ആ ഇവിടെ ഇന്ന് ഇന്ന് രാവിലെ മഴേ നി ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൂടീങ്ങോണ്ട് ഒരു ഉച്ചന്റെ ശംന്നും
ഉം ഉം പിന്നെ നോമ്പർക്കാൻഎന്തെന്നു ഭക്ഷണം ആഹ് ബിരിയാണി ണ്ടാക്കി ഇങ്ങക്കെന്തെന്നു ഭക്ഷണം നോമ്പ ർക്കാന്
ഏഹ് മന്തി കൊടുന്നുണ്ടെയിന്നു
ഏഹ് ശരി
ഞാനൊന്ന് പുറത്തു പോയി ആഹ് ഇണ്ടാക്കാൻ അ റിം ക്കെ ചെയ്യും ഞാൻ ഇന്ന് പത്തിരി എർച്ചി പത്തിരി ണ്ടാക്കണം രതി ക്കേ നി അപ്പം പിന്നെ എന്താ പൊറത്ത് പോയി നി ഞാൻ സാധനം വാങ്ങാൻ
ഉം ഉം
പോയിന്നു. പെട്ടെന്ന് ഒരാള് സാധനം ചോയ്ച്ച്ക്ക കൊണ്ടൊകാൻ വേണ്ടീട്ട് മുട്ടായി ഒകെ തിങ്കളാഴ്ച പോവാൻ വേണ്ടീട്ട് മുട്ടായി കുറച്ച് കൊണ്ട രോ റഞ്ഞാട്ട് പയേ ഐറ്റം മുട്ടായികള് പയേ മോഡൽ മുട്ടായികള് റിലാന്റ് പയെ പയേ നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച അന്ന് സ്കൂൾന്റെ മുന്നിലുള്ള ചെറിയ ചെറിയ മുട്ടായി യാള് പണ്ടത്തെ മോഡല് അരുൺ അരുൺജ്യോതി കടിച്ചാ പറി ച്ചി അങ്ങൻത്തെ പുളിയച്ചാറ് അങ്ങനത്തൊക്കെ ഇമ്പടെ ഒരാള് അപ്പം ഓന് കൊണ്ടറാൻ പറഞ്ഞീ നി മോൻ തിങ്കളാഴ്ച്ച പോണേഅപ്പൊ ഞാന് പെട്ടന്ന് ഇഞ്ഞ്നാളെ ഇൻക്ക് ഇന്റെ വീട്ടില്ഒരു പര്പാടി അപ്പൊ നാളെ എനിക്ക് സാധനം വാങ്ങാൻ പോകാൻ പറ്റൂല അടിയക്കെ മറ്റേന്നാള്െ ഞറാഴ്ച്ചയണെ അപ്പൊ ഞായറാഴ്ച്ച തണെ അപ്പൊ അപ്പള് കടണ്ടാവൂല അപ്പൊ ഞാനൊന്ന് ഉച്ചന്റെ ശേഷംന ടൗണ് പോയി സാധനം എടുട്ട കടക്കുള്ള അപ്പൊ പിന്നെ ഉണ്ടാക്കാനൊന്നും പിന്നെ നേരെ ഉണ്ടാവു അത്ുകൊണ്ടന്ന് വെച്ചിട്ടെ കാാക്ക ആപ്പസ് ബന്ണ്ടണ മ ാണ് പ മന്തില്ല അപ്പ പിന്ന നമ്മക്ക് അത്രയും എളുപ്പമായി
ഉം ഉ ഉം ഉ ശരിയാ ഉണ്ടാക്കണ്ടല്ലോ
ആഹ ഇന്നോടയും പോയി എന്ന എന്നാലൊക്കെ ഗതിേടണേ
ഉം ഉം
ണ്ടാകാൻ നമ്മള് ക്ഷീണിച്ചിട്ടുണ്ടാാവോ അത് ഞാൻ ബസ്സിനേനും പോയിന്റെേ വണ്ടിക്ക് വണെങ്കും കൊഴപ്പില്ല എ ബസ്സിിന ബസ്സിനാക പോകുമ്പോ ഗെതിയടുവാണേ പോവാൻ വന്നേ അെ കറ്റ കുട്ടികള നളോിച്ചാല ഇറങ്ങി ഉറക്കം വന്നിട്ടുണ്ടാവും
ഉ ഉ ആ കുട്ടികള് രച്ച തുടങ്ങിരുന്നു അന്റെ ഇന്റെൊക്കെ വങ്ങുന്നു അ േത് വറ്റേറതൊക്കെയാണ് ഇന്റതക്കെ ഇറങ്ങീങ്ങ ഏട്ടത്തിുത് വ ചേറുതൊക്കെയണ
ആഹ നമ്മൾ വീട്ടില ും പിന്നെല്ല വട്ടില എന്നാലും ഇങ്ങനല്ലേ അപ്പ നമ്മള് രിക്കാവുമോ ഫോണ ഒന്ന് നോ
ആഹ് പോണം നോക്കൂല്ലത് സമയം കഴിഞ്ഞഞ് തുടങ്ങിരിക്കണം അപ്പൊ പിന്നെ അ്മക്കാണ് കൂടിയതാണ്
ആഹ ഉ പിന്നെ വേറെന്താന്ന
വേറെണ്ട
എന്താ പിന്നെ സുഖല്ലേ എല്ലാരും പശ എല്ലാരും ഭക്ഷണം കഴിച്ചരിക്കോ
ഓ വർത്ത
എങ്ങ എങ്ങനെ നാടിന്ന് വല്ലേ ബസിനോ വണ്ടിക്കോ എങ്ങനെ വല്ലേ
കാററ്റ് വരും
ആ ഹസ്ബൻഡറ് കൊടന്നക്ക് തരോ
ഡ്രൈവ് ചെയ്ത് വരും
അരി അങ്ങളോ
ഉം ഉം
ആഹ എന്താ വണ്ടി
കാറ്
ആഹ ഏതാ വണ്ടി
ഏ എന്താ പറയാ ബാറ്ററി വണ്ടല്ലേ അത്
അ അങ്ങനെ അറിയില്ല പിന്നെ പിന്നെ കുട്ടികളൊക്കെ കറ്റിയല്ലോ ലൈസൻസ് ഒക്കെ കിട്ടി ലൈസൻസ കുറക്കട്ട
ഓ ഞാൻറ പുൊറത്തന്ന് എടുത്താണ് ഞാൻ പുൊറത്തായിരുന്നു അവിടുന്ന് ആഹ അതൊക്കാകെ പഠിപ്പിച്ചറി ഡ തന്നു ആക്കരുന്നു
ആഹ
ഞാൻ പത്ത വർഷമായിട്ട് അട്ടയായിരുന്നു ആ് അവിടുന്ന് വിടിച്ചതോ
ആ ആ കു കുട്ടി അളക്കപ്പെടുത്തന കുട്ടി അളക്കട്ട കായതാ ഏയ് എന്താ അപ്പൊ അവിടെ ജോലി ഹസ്ബൻഡിന്
ആഹ ഞങ്ങള് രണ്ടാളും അവിടെ ജോലി ചെയ്യാണ് ഇ പ്പൊ ഇങ്ങോട്ട് വന്നതാണ് ഇഞ്ഞിപ്പോ കുട്ടികള വല്യ കുട്ടികളായില്ലേ ഇഞ്ഞിപ്പോ സ്കൂള് ചേർത്തൊക്കെ ചെയ്തിട്ട് തീരുമാനം നോക്കാലോവിചാരിച്ചു
ആ ഹ അ കുട്ടികൾ വല്യതായ ഓൽക്കും തന്നെ അവിടെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നില്ല ഓൽക്ക് ഇവിടെല്ല ഇഷ്ടം
അതെ അതെ
മറ്റേ റൂമിൽ ഇങ്ങനെ നിന്ന് ചടിചെ
ഉം
ഇപ്പത്ത് കുട്ടികൾക്കൊന്നും പറ്റൂല്ല
അതെ അതെ
അയന്നെ എന്നിട്ട് എല്ലാ വണ്ടിദൂരൊക്കെ പോരൊ ആ ദൂരെല്ലാം ഇപ്പോ വന്നില്ലേ
എറണാകുളത്തന്ന് കോഴിക്കോടേക്ക്‌ വന്നീല്ലേ
ആഹ
ഞാൻ നിക്കണ എറണാകുളത്ത് എന്റെ വീട് കോഴിക്കോടാ
ആ സ്ഥലംഒന്നും അങ്ങനെ പറയാൻ പാടി പിന്നെ
പിന്നേ പിന്നെ വേറെന്തൊക്കെ ഇല്ലല്ല പതിനഞ്ചു ആഹ വന്ന് പറയും പക്ഷെ വിടലില്ല ബൈക്ക് ഓടിച്ചു പോകുട്ടോ
ആഹ അല്ല ഇ യ്യ് സ്കൂട്ടിയൊക്കെ ഓടിക്കോ
ഞാൻ ഓടിക്കും
ആ ആ സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടായിന്നിരിക്കുംല്ലേ ആദ്യം ഞാന് അതേമാതിരി ഹസ്ബന്റ് എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് സ്കൂട്ടി വാങ്ങി തന്നു ഹസ്ബന്റ് എന്നെ പഠിപ്പിച്ചിട്ട കഴിഞ്ഞിട്ട് ലൈസൻസ് എടുക്കാന്നറിഞ്ഞിങ്ങാണ്ട് ഞങ്ങൾ രാത്രിയായാലും ഓടാൻ പോകും അങ്ങനെ മെയിൻ റോട്ടിന് ഇങ്ങനെ ചുറ്റിക്ക കറങ്ങി വണ്ടികളൊന്നും അധികംണ്ടാവില്ല ഒരു പ പത്തരന്റെ ശേഷം ആഹ പത്തരന്റെ ശേഷം ഓക്കേ എന്നാ ശരി